ഹലോ കേൾക്ക്ണില്ലേ
ആഹ് ന്തക്കേ വർത്താനങ്ങൾ
ഉം എങ്ങനണ്ട് മഴണ്ടോ അവടെ
ഉം ഇവടന്ന് നേരം വെള്ത്തോട്ട് മഴ യന്നെ
ആഹ് ഇപടിംനല്ല മഴയാ മഴയ്തോ ണ്ട്ക്കാണ്
കുട്ടിളൊക്കെ പോയോ
ആഹ് കുട്ടൊളൊക്കെ പോയി
ആഹ് പി
എന്താ ഇന്ന് ക്ലസ്സില്ലെ ങ്ങളെ കുട്ടെൾക്കൊക്കേ ഇന്ന് ക്ലാസ്സില്ലേ
ആഹ് അവന് ക്ലാസ്ണ്ട് അവൻ പോയി
ഉം പണിക്കെ കഴിഞ്ഞിരിക്കാവുംല്ലേ
പണേള് കൊറെേയൊക്കെ കഴിഞ്ഞു ചോറൊക്കെ ആയി അങ്ങനെ ചെറിയോനെ ഒറക്കാം വേണ്ടി അങ്ങനെ വന്നതാ
ഞാന്പ്പൊ ചെർതിനെ ഒറക്കിങ്ങാട് ഇങ്ങട്ട് വെരാണ്
ആഹ് ഇവൻ ഒറങ്ങിയൊന്നുല്ലാ കുളിയൊന്നും കഴിഞ്ഞില്ല വെ നല്ല തണുപ്പ് തൊക്കെണ് അപ്പന്നാ കൊറച്ച് കയ്യട്ടെന്നോർ അങ്ങനെ
ആഹ് താവൂലെ ഈനേരത്ത് ഒറങ്ങോ
ഇനി കുളി കയ്ഞ്ഞിട്ട് പിന്നെ കൊറച്ച് കയ്യ്മ്പക്ക് ഒറങ്ങും
ഉം അപ്പ പിന്നെ ഉച്ചക്ക് നീക്കൂലെ ഇങ്ങള് ഇങ്ങള് ഫ്രീ ആബോതിന് ഓൻ ഓൻ നീക്കുലെ
ആഹ് ഓന് എണീക്കും ഓന് ആ പകല് കൊറവാ ഒറക്കം ഒന്ന് കടത്ത്യ കൊറച്ച് കയ്യുമ്പോക്കിനന്നെ അവൻ എണിക്കും പിന്നെ വേറെ കൊച്ചുങ്ങള് എങ്ങനെയാ- സ്കൂളിൽ പോയാ വന്നാ ഫോണിന്റെ കാര്യണോ-
പനിയാണ് രണ്ടാമത്തോൾക്ക് പനി
ആഹ്.
ഇന്നലെ തൊടങ്ങിയ പനിയ അപ്പോ സ്കൂൾ പോകാൻ പറ്റിട്ടില്ല. പോയി ഹ് ഇപ്പ പണിക്കെ കഴിഞ്ഞ് ഞ്ഞി കുളിക്കാനുണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാന് അപ്പൊ ഇങ്ങക്ക് ഒന്ന് വിളിച്ചു നോക്കിയതാ
ആഹ് അവനങ്ങനെ സ്കൂൾട്ട്ന്ന്- ആഹ് മൊബൈൽ ആണോ ഇവട്ത്ത ആള് അങ്ങനെയാ വന്നാ ക്ക് മൊബൈലിൽ ഇങ്ങനെ ഈ ഫോ കേറും കളിനെ പറ്റി അതും ഇതും തന്നെ. കളി ഞാൻ പറയ എവിടന്ന് ഇതൊക്കെ പടിണ് ഇവ ഇവിടെണെങ്കിൽ വേറെ മക്കളൊന്നുംല്ല ഈ കളിടെ ഇതിങ്ങനെ ആഹ് ജയ്സി സി വാങ്ങിച്ചുന്നെക്കൊണ്ട് ജെയ്‌സിക്കെ വാങ്ങിച്ചു ആ പൈസ്-
എന്താണ്ല്ലേ ഒരു പ്രാന്ത്ണ്ട് കേറാണ് ഇപ്പൊ പ്പ് ഞമ്മള് ആൺകുട്- കൾക്ക്‌ ഉള്ളേർന്ന് ഇപ്പോ പെൺക്കുട്ടിക്കും തുടങ്ങിക്കണ് പ്രാന്ത്.
ഇപ്പം പെൺക്കുട്ടിയേക്ക് സ്കൂളിൽ ഉണ്ടല്ലോ അതുകൊണ്ടാണ് സ്കൂളില്- ഇപ്പൊ ജേഴ്സി ഇട്ട് ചെല്ലാം പറഞ്ഞ് ഒരു ദിവസം കൊടുക്കുന്നുണ്ടല്ലോ എല്ലാവർക്കു- അതൊണ്ടാണ് ഓരോ പന്തളിക്കരെ പേരൊക്കെ പറയുന്നത് കേക്കുമ്പോ തന്നെ അന്തവിടും എന്താ ഇവിടെന്നോക്കെ ഇവിടുന്ന് പഠീ
ക്ക് എന്താന്ന് അറിയില്ല ക്ക് അങ്ങനൊതൊന്നും പ്രാന്തെ ഇല്ല്യ
ആഹ് അങ്ങനെ ഫുള്ള്- ടൈമ് പോയി പ്പൊ പന്തളിമേ തന്നെ അവന്റെ കാര്യത്തില്
ഉം പിന്നെ ഈ ഈ ഫുട്ബോളിന്റെ ഇത്ണ്ടായ ലോകത്ത് എല്ലേ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഒരു കായിക മത്സര ആണത്ര ഈ ഫുട്ബോൾ കളിന്ന് പറഞ്ഞത്.
ആ അതെന്നെ കാണാനും നല്ലതാണ് ഒന്നും അറിയാത്ത നമ്മള് ഞാൻ തന്നെ കണ്ട അങ്ങനെ കണ്ടോട്ടിരിക്കും. ഉം ഗോളടിക്കണൊക്കെ കാണുമ്പോ കാണൻ നല്ല രസണേനും. ഞാനി ഫോണിൽ കൂടെ വരുമ്പോ അങ്ങെനെ കാണും ആരേലും സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടെങ്കില് ഈ ഗോൾടിക്കുന്ന സ്റ്റാറ്റസ്. ണ്ടെങ്കിൽ എനിക്ക് വിട്ടേരാനൊക്കെ പറയും കാണാം നല്ലരസ-
ആഹ് അതന്നെ കോടിക്കണക്കിന് ആൾക്കാരണത്രേ അതിന്റെ പിന്നാലെള്ളെ ഒരു വികാരമായിട്ട് ആൾക്കാരൊക്കൊ കെടുത്തിട്ടുള്ളതേ- ഇതി ഇതിനെനി നമ്മളിപ്പോ ഏതോ നാട് ഏതോ രാജ്യത്ത്- ല്ലൊരാണ് പക്ഷെ നമ്മള ഇതിന് പ്രായവും ഭാഷയും ഒന്നും മതന്നും ഒരു പ്രശ്നല്ല്യല്ലോ. ആഹ് രാജ്യങ്ങളേതാ നോക്കാതെ-
ഒറക്കെല്ലേ രാത്രിയൊക്കെ എപ്പോഴാ ഉറക്കം കളി കാണാൻ പോയിട്ടൊക്കെ
അതന്നെ അതന്നെ ഇത് ഒരെ ഭാഷ നമുക്ക് തിരിഞ്ഞിട്ടൊന്നും അല്ലല്ലോ
വെളുക്കാൻ നേരവും- അങ്ങനെ. ഈ കളിടെ കാര്യം തന്നെ-
അതി കൂടെ ഓരോ കോമഡി കാണി ക്കുവല്ലോ ഇങ്ങനെ റൊണാൾഡോനെ തോൽപ്പിക്കണ അപ്പൊക്ക് ഇവ നിക്ക് കേറും ഇവ- റൊണാഡോൾറ്റൊളാ ആഹ് ഇ അതന്നെ- അങ്ങനെ ഇം ഓരോന്ന് ഉണ്ടാക്ണ്-
ഇതില്ശരിക്കു ഒരു ടീം- മ്മിൽന്ന് ഇത് പതിനൊന്ന് കളിക്കാരൊക്കെ അത്ര ഉണ്ടാവും എനിക്ക് ഇതിനെ പറ്റി വെല്യ- ഐഡിയ ഇല്ല പിന്നെ ഒരു എന്താണ് ഈ ഇത് - ഒരിക്ക് ഒരു ഒരു ലക്ഷ്യണ്ട്ത്രേ- അതാഎതിരാളികളെക്കാൾ കൂടുതൽ ഗോൾ വരെ നേടണ എന്നുള്ള അത്ര ഒരുലഷ്യമാണ് ഏഹ് അപ്പം ഞാ അപ്പ അത് വിജയിക്കനേർക്ക് മാത്രൊണ്ട് കിടക്കല എന്നൊക്കെ പറഞ്ഞേക്ക പിന്നെ അവസാനം ഫൈനലിലാണ് അതെ അതെ ആ ക്ക് ജോലിക്ക് ജയിച്ചിട്ടു കാര്യായ പിന്നെ അവ
ഫൈനലില് അവർക്ക് അവരുടെ ശ്രദ് അവരുടെ ശ്ര ശ്രദ്ധ ആ കപ്പിലല്ലേ. കപ്പ് കിട്ടണം ന്നുള്ളതല്ലേ അവര് ശ്രദ്ധ അതിലവര് കളിച്ച് ജയിക്കണം നന്നെല്ലേ ഗോള് ഗോളൊന്ന് അടിച്ചാ പിന്നെ കളി
ഞൊൻ്റെ ഒരു വീഡിയോ ക്രിസ്‌ത്യാനോ റൊണാൾഡോന്റെ ഒരു വീഡിയോണ്ടായ്ര്നിലെ ആഹ്അയാള്-
റൊണാൾഡോന്റെ ആളന്നെ എൻ്റെ മോന്. അയിനെയെന്തെങ്കിലും പറയണ്ന്നും ഇഷ്ടല്ല.
ഞാൻ ചെൽപ്പ അവനെ ദേശ്യംപിടിപ്പിക്കാ ങ്ങനെ പറയാ അന്റെ റൊണാൾഡോ തന്നെ തോൽക്കാറ് അപ്പ അവനിക്ക് അങ്ങട് ദേഷ്യം കേറും. അവനായ ക് റൊണാൾഡോ അറ്ഞ്ഞ അതിൻ്റെ ജേസിയൊക്കെ വാങ്ങിച്ചിക്ക്ണ
ട്ടണേ ഇപ്പക്ക് ഇങ്ങനെ ആയ ഇജ്ജ്ഡ് അയിന്റെ പിന്നാലെടക്കലാന്നൂല്ല. ഇഷിക്ക് അയാളെ അയാള് സഹായൊക്കെ നന്നായിട്ട് ചെയ്യുന്ന എല്ലാരേം ഹെൽപ് ഒരു നല്ലൊരു മൈ
നല്ലൊര് ആ ഇപ്പ ചെല വീഡി വീഡിയോസുകൾക്ക കളി കളി തൊടങ്ങണെന്നെ മുന്നൊള്ള വീഡി ഒരു വീഡിയോസൊക്കെ കാണാലേ കളി താലേ അതിലൊക്കെ കാണുമ്പോക്കെ നല്ലൊരു ഇതന്നെ ഒരു ഫോട്ടോ എടുക്കാനും അതെന്നെ ഓര് ഫോട്ടട്ക്കാനും ഇതിനൊക്കെ സെൽഫി എടുക്കാനൊക്കെ ആള് വരുമ്പോളൊക്കങ്ങനെ
ആഹ് ആ തട്ടി മാറ്റാതെ ആ കുട്ടികളൊക്കെ പിന്നാലെ നടന്നിട്ടൊക്കെ അങ്ങനക്കെ കാണ്ണണകാണാ ക്ഷെ അയാളയാള് ടീമിന്നെ പ്രാവിശ്യം ഒരിതില് തോൽപ്പിച്ച വീഡിയോ കണ്ടപ്പോ തന്നെ അപ്പ സങ്കടം തോന്നാ പാവം തോന് അയാളങ്ങനെ ഒറ്റപ്പെട്ട് നിക്കണ ഒരു അയാളെ ടീമന്നെ മറ്റേ എതിർ ടീമില്ലേ നമ്മളെ
കോമഡി ആയിട്ട് ആൾക്കാരാ ക്കണ വീഡിയോസും ഉണ്ട് അവരുടെ കളിടതും ഒക്കെ ആഹ് നല്ല അല്ല കണ്ടുകൊണ്ടിരി
പിന്നെ അയിന് പി നല്ല മെനക്കെട്ട പണിയെന്നെ നല്ല
അതന്നെ പിന്നേ അതിപ്പ നമക്കൊരു കളിയായി തോന്നും അവര്ടേത് ഇതിപ്പന്താ അവരുടെ ശ്രദ്ധ കപ് പ്പ് കപ്പ് കപ്പ് എന്നുള്ള ശ്രദ്ധല്ലേ അത് നേടണംന്ന്ള്ളെ
കൃത്യമായ ഓരോ തന്ത്രങ്ങള്ണ്ടാവും അച്ചടക്കമാ
അതെ പിന്നെ വേറെ ഇന്നെന്താ ഇണ്ടാക്കി രാവിലെ?
ജനങ്ങള് എല്ലാരും ഒറ്റക്കെട്ടാ അവര്ക്ക് വിജയിക്കാം റഞ്ഞ എളപ്പഴത്തൊരു ഞാൻ രാവിലെ ഇന്ന് ഇന്ന് പുട്ടാണ് ഉണ്ടാക്കി ഇന്ന് തേങ്ങാച്ചോറും പിന്നെ മട്ടൻ കറിയാണ് ആട് കറി.
ചേണല്ലോ അപ്പ സ്പെഷ്യൽ
വെള്ളിയാഴ്ച ആവുമ്പോ പിന്നെ നമ്മൾ എന്തെങ്കിലും
നമ്മുക്കിന്ന് സ്പെഷ്യലായിട്ടൊന്നുല്ല. ചിക്കന്ണ്ട്. ചോറും ചിക്കനും പിന്നെ രാവിലെ പൂ പൂരി ഇട്ടു പുട്ടു ചുട്ടു. എൻ്റെ മോന്ക്കാണെങ്കി ചോറിനേറെ ഇഷ്ടം എന്തേലും ചായേന്റെ കടിയാണ്ട് പൂരിയാ ഇന്നും കൊണ്ടയ്ക്കണേ. ഞാൻ ത് വെത്തപ്പെട്ട് നേരത്തെ ചോറൊക്കെ തീമട്ടുണ്ടാക്കും അവന് ചായയും കടിയും മതി. തീന്നറഞ്ഞ കൊണ്ടോവും പിന്നെ വേറെ വിശേഷങ്ങള്എന്താ? ഹലോ ജോലികളൊക്കെ തീർന്നാ? ഹലോ കേൾക്കണില്ലേ? വേറെ എന്തൊക്കെയാ? ഇപ്പ ചോറും കൂട്ടാനൊക്കെ ആയിരിക്ക. ഹലോ? ഹലോ കേൾക്കണില്ലേ പോയോ? ഹലോ? ഹലോ? ഹലോ ഹലോ പോയോ എവിടെ എത്തി? വരോല്ലാ മോള്പണികള് എടുക്കാൻ പോയി തോന്നുന്നുണ്ട് പണികളൊക്കെ ഒരുങ്ങില്ലേ? ഹലോ? ഹലോ ഹലോ? വേറെന്താടി വിശേഷങ്ങൾ പറയടി? ഹലോ ഹലോ? എന്താ വിശേഷങ്ങള്? പണികളൊക്കെ ഒരുങ്ങിയോ? പണികൾ എടുക്കാൻ പോയോ എന്താ? ഒന്നും കേക്കാനില്ലല്ലോ? മക്കളൊക്കെ ഇങ്ങനെ പന്ത് കളി മേൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക തന്നെ. വേറെ പണികളൊന്നുമില്ല. ഫോണ് കിട്ടണം കളിക്കണം കാണണം കളി കാണണം ഇതൊക്കെ തന്നെ ചിന്തകൾ എന്താ പിന്നെ ഓരോ ഓരോരുത്തരെ സ്നേഹിച്ചേ ഞാൻ പറയും നീ അവളെയാണോ സ്നേഹിക്കണേ എന്നെയാണോ സ്നേഹിക്കണേ ചോദിക്ക എൻ്റെ മോനോട് അപ്പൊ ഉമ്മാ ഉമ്മച്ചിനെ ആണ് തന്നെ പറയും പിന്നെ അവന് ഈ കളി തന്നെ ഓന് കളിക്കാരെ സ്നേഹിക്കന്നെ. ഹലോ കേൾക്കണില്ലേ? വേറെ വിശേഷങ്ങള്? ഹലോ ഹലോ?